കേക്കുന്നുണ്ടോ ഹലോ
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്തൊക്കെണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷാണ് സുഖായിട്ട് ഇരിക്കുന്നു ഇപ്പൊ സൺണ്ടേ ആയോണ്ട് കടകളൊന്നുല്ലല്ലോ ഇപ്പൊ ഒന്ന് വണ്ടില്ങ്ങനെ ചുമ്മ ങ്ങനെ ഇരിക്ക
ആണോ വർക്ക് ചെയ്യുന്നാളാണല്ലേ
ആ ഞാനും എന്റെ ഫ്രണ്ടുംണ്ട് അപ്പൊ അവനവടെ കെടന്നൊറങ്ന്ന് ഞാനും ഒർക്കണീറ്റ്ങ്ങനെ വണ്ടില്ങ്ങനെ ചുമ്മങ്ങനെ ഇരിക്ക ആലം പ്പുഴ ആ ഇപ്പൊ ഞാന് ആ പോവാറ്ണ്ട് തിരുവനന്തപുരം വരെ പോവു ഇപ്പോള്ളത് ആലപ്പുഴയാണ്
ആ ഹാ ലോങ്ങ് ട്രിപ്പാണല്ലെ
ക്രൂയിസ് ബിസ്കറ്റാണ് കേട്ടിട്ടുണ്ടോ
ഓഹോ ആ പരസ്യം പറയുന്നൊര് കണ്ടിട്ടുണ്ട് ആഹഹ ആ ഹ ഹ
ഇപ്പൊ രാവിലെ ഇവടെ അടുത്തൊരു അമ്പലണ്ടായിനു അവിടെയൊക്കെ പോയിട്ട് ങ്ങനെ അമ്പലത്തിൽ കൊളത്തിലൊക്കെ പോയി കുളിച്ച്
ഫുഡൊക്കെയന്നേരം പോവ്ന്ന വഴിക്ക് ഹോട്ടലില്ന്നൊക്കെ കഴിക്കുയല്ലേ
ആ ഹോട്ടൽന്ന് ഫുഡിന്റെ കാര്യം പറഞ്ഞ സമയത്തൊക്കെ എപ്പഴെങ്കിലും എവടേങ്കിലും സ്ഥലം കിട്ടുമ്പോ അവിടെ ഇരുന്ന് കഴിക്യും ഇപ്പ നേരത്തെ അവിട്ന്ന് വെരുമ്പോ പ പതിനൊന്ന്മണിയായേക്കുമ്പോ ഫുഡ് വാങ്ങി ഫുഡ് അപ്പൊ കഴിക്കാള്ള സമയായിട്ടില്ലല്ലോ ഇപ്പ ഇവടെ വണ്ടി സൈഡാക്കിട്ട് പ്പ്വ്ട്ന്ന് കൊർച്ച് നേരത്തെ കഴിച്ചോള്ളു ബിരിയാണി
ആ അപ്പഴേ നിങ്ങക്ക് മാസത്തില് എത്ര ലീവൊക്കെ കിട്ടും
ശരിവ് സത്യം പറഞ്ഞാ ലീവ് ല്ല നമ്മക്ക് വാണെങ്കില് നാല് ലീവാണ് അവര് തര്വ
ഓ പിന്നെ നമ്മടാവശ്യങ്ങക്ക് വേണെ എടുക്ക എടുത്താ അതി കൂടുതലെടുത്താ നമ്മളെ പൈസ കട്ടാക്കും ല്ലേ
ആ പൈസ കട്ടാക്കും
ഓ
അത് പിന്നെ ആരെങ്കിലും പ്പാടെ ടിപ്പൊക്കെ കിട്ടാണെങ്കി കിട്ടും പതിനഞ്ച് രൂപ സാലറി ഇപ്പൊ സ്റ്റാർട്ടിങ്ങാ ഞാനിപ്പോ തൊടങ്ങീട്ടൊള്ളു ഒര് ഒര് രണ്ടായ്ച്ചായ്ട്ടൊള്ളു അവടെ സ്റ്റാട്ടെയ്ത്ട്ട്
ഓ വെളിയിലിട്ടൊക്കെ പോവാൻ താല്പര്യള്ള ആളാന്നൊ
വെളിയില് ഇല്ല താല്പര്യല്ല നാട് വിട്ടില്ല അങ്ങനെയല്ല പുറത്തേക്ക് പോവാൻ താല്പര്യമില്ല. അതൊണ്ട് പിന്നെ പോയില്ല. ഒരുപാട് വേക്കൻസി ഇണ്ടായിരുന്നു നമ്മള് ഓരോരെ ചു സാഹചര്യം ഉണ്ടാവൊല്ലോ വീട്ടില് ഇണ്ടാവൊല്ലോ അതോണ്ട് വെളിയില് നോക്കില്ല നല്ല ഒഴിവ് ഇണ്ടായിരുന്നു. അപ്പ ഫ്രണ്ട് കുറേ നിർബന്ധിച്ചത്
അന്നിട്ട് ആഹ് ആ അങ്ങനെ നമ്മടെ വീടൊക്കെ നാടൊക്കെ വിട്ട് ആഹ് സുഖം തോന്നത്തില്ല എല്ലാക്കും ഇഷ്ടല്ല ഒര് ആഹ് ഒരോ മൈന്റല്ലേ ചെല പ്പഴത്തെ പിള്ളേരെല്ലാം അങ് വെളിയിലോട്ട് പോകാനല്ലേ അബ്രോഡാംന്നല്ല സ്റ്റഡി യബ്രോഡ് ജോലിക്ക് എല്ലാം അങ്ങ്പോവല്ലെ
എനിക്ക് എനിക്ക്ങ്ങനെ കൂടി ഞാൻ കൂടി വന്നാല് ഒരു മൂന്നോ നാലോ ദിവസം വീട്ടുന്ന് മാറിയ്കാരം ത്രേ ഒള്ളൂ അതിൽ കൂടുതലല്ല. ഞാനിപ്പോ വെള്ളിയാഴ്ച വന്നത് ഇനി പ്പോയത് ഒരു തിങ്കളാഴ്ച ഒക്കെ ആകുമ്പോ നാട്ടിലെത്തും
ഓ ഓ ഓ ഓ ആനെ ആഹ് പിന്നെ വേറെ എന്താന്ന് അല്ലാതെ വേറെ ഹോബീസ് ക്രിക്കറ്റ് ഫുട്ബോള് കളിയൊക്കെ കാണാറുണ്ടോ ആഹ് ഇപ്പം ആന്നല്ലേ ഓ എല്ലാരും അതന്നെ നാം നമ്മള് ബ്രസീല്ന്റെ കളി എന്റെ മക്കക്കും അത്പലെ തന്നെ ഹസ്
ആഹ് ഓരോരുത്തർക്കും ഓരോലൈക്കല്ലേ ഞാൻ പണ്ടേ പിന്നെ പഠിപ്പ്‌. ബ്രസീൽഫാന് ബ്രസീൽ അല്ല സോറി മറ്റേ അർജന്റീ മെസ്സി
ആഹ് ആഹ് ആഹ് ആഹ്
കളി കാണൂട്ടോ അല്ല ബ്രസീലിന്റെ കളി അർജന്റീനയുടെ കളി പിന്നെ പോർച്ചുഗലിന്റെ കളി ന്നും കാണും
കാണാറുണ്ടല്ലേ ആഹ് ഇപ്പ ആര് കപ്പടിക്കുന്നാ വിചാരിക്കുന്നെ
ആഹ് അതന്നെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസല്ലേ നമ്മളെ ഫാൻസിന്റെ തന്നെ നീ ഇപ്പ നിനക്ക് ഇപ്പൊ ബ്രസീൽ ആയിരിക്കും ഞാനും ഇപ്പ അർജന്റീന ആണെങ്കിൽ അർജന്റീനി വിശ്വാസം
നമ്മ്ടെ ഇവിടെയൊക്കെ ക്രിക്കറ്റ് ഭയങ്കര ക്രൈസാണ് ആള്കൾക്ക് നമ്മ്ടെ ഇങ്യോട്ടൊക്കെ ഉം
വീട്ടിൽ പോയാലും കളിക്കല്ണ്ടേനി ഇപ്പ പിന്നെ അങ്ങനെ കളിയൊക്കെ കൊറവാണ്. സമണ്ടാവാറില്ല ഫ്രണ്ട്സ് ഒക്കെ കളിക്കല് അവിടെ ക്ലബ്ബൊക്കെ ഇണ്ട് വലിയ ഗ്രൗണ്ടൊക്കെ ഇണ്ട് ഫുട്ബോള് ക്രിക്കറ്റ് പിന്നെ ഷട്ടിൽബെറ്റ് ഒക്കെ കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ
ആഹ് നമ്മുടെ ഈ ടർഫ്ന്ന് പറയല്ല നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് വീടിനടുത്ത്
ആഹ് ടർഫ് അതന്നെ ആഹ്
ആഹ് ആഹ് പൈസ അടച്ച മണിക്കൂറിന് എത്ര രൂപ അങ്ങനെ എന്തോ ഇല്ലേ
ആഹ് മണിക്കൂറിന് പിന്നെ മാസത്തേക്കൊക്കെ ജോയിൻ ആക്കുന്നവരൊക്കെ ഉണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ കളിക്കുന്നോരൊക്കെണ്ട് പിന്നെ എടല്യി ചെയ്യുന്നോര്ണ്ട് ഉം
ആഹ് അങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്തുണ്ട് കൊറച്ചടുത്തായിട്ടുണ്ട് ടെർഫുകളുണ്ട് അങ്ങനെ പോവും മക്കളൊക്കെ പോവാറുണ്ട്
ആഹ് ആഹ് ആഹ്
പിന്നെ വേറെ എന്താണല്ലാത വിശേഷങ്ങള്
കേറാണ് ഏഹ്
കുക്കിംങ് ഒക്കെ ഇഷ്ടവാണോ
കുക്കിങ് ആഹ് അത്യാവശ്യം അങ്ങനൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും ചായ ഇടും പിന്നെ എന്തെങ്കിലും ചെറിയ കടികളൊക്കെ ഉണ്ടാക്കും അതുപോലെ നിങ്ങളെപ്പോലെ ചോറൊന്നും ഉണ്ടാക്കാന ചോറും കയ്യുന്ന ഉണ്ടാക്കും
ആഹ് അതറിയത്തില്ല ബിരിയാണി ഒക്കെ ഉണ്ടാക്കത്തില്ലേ
ഇല്ല ഇല്ല ഇല്ല ഇല്ല ബിരിയാണി ഒന്നും ഇണ്ടാക്കോന്നൂല്ല ഉം പിന്നെ അങ്ങനെ വീട്ടില അങ്ങനെ അമ്മയ്ക്ക് വയ്യെങ്കിലും ഇങ്ങനന്തെങ്കും ചെറിയ കറിയും ചോറും ഒക്കെ ഉണ്ടാക്കും പിന്നെ ചെയ്തല്ലേ നിവർത്തിയുള്ളൂ
ഓഹ് അങ്ങനെ അങ്ങനെ ആഹ് പിന്നെ വായിക്കുന്ന കൂട്ടത്തിലാന്ന സിനിമയൊക്കെ കാണോ ഒരുപാട്
സിനിമ ആഹ്
ഈ ഒന്നാമത്തത് ഈ ഡ്രൈവർ പണി ആയതുകൊണ്ടേ നാട്ടില് വളരെ കുറവാണ്. വളരെ കുറവ് ന്ന് വെച്ചാല് വളരെ കുറവാണ്
എങ്ങനെ സിനിമാ തിയേറ്ററോ
ആഹ് സമയം ഉണ്ടാവൂല ഒന്നാമത്തെ ഒന്നിനും
ആഹ് ഓ ഓ ഓഹ് ആഹ് പോയി കാണാൻ നമുക്ക് സമയവും സാഹചര്യവും കാണത്തില്ല
സമയമാണല്ലോ
ആഹ്ഹോ ഒഹോ സത്യവാ ഡ്രൈവർ ആയിട്ട് ആഹ് ജോലി ആവുമ്പോഴേ സമയം കിട്ടത്തില്ലല്ലോ പിന്നെ കുറച്ച് സമയം കി ട്ടുമ്പം വീട്ടിലോട്ട് വരാനല്ലേ നോക്കൂ
ആഹ് അത് തന്നെ പിന്നെ അപ്പോ ഫോണുണ്ടല്ലോ അധികവും ഫോണ് തന്നെയാണ് കളികൾ പരിപാടികളൊക്കെ തീ എന്താണെങ്കിലും
ഇപ്പ ആരും ടി വി പോലും കാണത്തില്ല എല്ലാരും
ആഹ് ടി വി ഇല്ല ആഹ് എന്റെ വീട്ടില് അമ്മ പിന്നെ ടി വിയാണ് എപ്പോഴും
ക്കിങ്ങനെ ഫോണോട് വലിയ ഇൻടറസ്റ്റ് ഇല്ല കോമഡി സീരിയലൊന്നും കാണൊന്നും ഇല്ലട്ടാ കോമഡീ കാണാ
ആഹ് ആഹ് ആഹ് നമ്മളും അത് പോലെ എനിക്ക് കോമഡി ഇഷ്ടവാണ് ഞങ്ങളും സീരിയല് കാണാറില്ല ആഹ് ആഹ് അതൊക്കെ പൈസ കോമഡി നമ്മള് ഫുഡ് കഴിക്കുമ്പോഴാലും ടി വി വെച്ചാലും അയിൽ മ്പ്രെ ഫോണിലായാലും കോമഡി വെക്കും ഉം കഴിച്ച് ഉം അതാണ്
ചെറിയ മക്കളൊക്കെ കണ്ടില്ലേ വെഷപ്പ് ഇല്ലെങ്കിലും ഫോണൊക്കെ കാണിച്ചൊടുത്തിട്ട് ഇങ്ങനെ
ആഹ് പക്ഷെ അതൊരു ഭയങ്കര ദോ അങ്ങനെ കഴിപ്പിച്ചൂടാ
ആഹ് അങ്ങനെ കഴിപ്പിക്കാൻ പാടില്ല ശരിക്ക്
ആഹ് കുഞ്ഞുങ്ങളെ അത് ഫുഡൊക്കെ കുഞ്ഞുങ്ങള് ഫുഡൊക്കെ കഴിക്കുമ്പോഴേ അത് അതിന്റെ ടേസ്റ്റ ഒക്കെ ആസ്വദിച്ചു കുച്ച അറിഞ്ഞു വേണം കഴിക്കാൻ ആഹ് ആഹ് ആഹ് മോല്ലാ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല അതിന്റെ രുചിയണ്ട് ഒന്നും അഹ് പറയുന്നില്ല അവർക്ക് വേണമെങ്കിലും വേണ്ടമെങ്കിലും ആഹ് ഫോൺ കാണൻ കാണാൻ വേണ്ടി ആഹ് അതിനകത്ത് കാണണ്ട കാർട്ടൂൺ കാണാൻ വേണ്ടി അവര് വാതുറക്കും
ആഹ് എന്തിനാ വാശി പിടിച്ച് കയുകയാണെങ്കിൽ ഫോൺ എടുത്തു
ആഹ് സത്യ അത് അങ്ങനെ ഒരുപാട് നമ്മള് കണ്ടട്ടുണ്ട് അന്റെ പരൻറ് വളരെ നിർബന്ധം കാണിച്ചോണ്ട് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഇതുപോലെ ആഹ് വാശി പിടിക്കുമ്പോ ഫോൺ എടുത്ത കൊടുക്കുംല്ലേ ഉം അപ്പൊ അവർക്ക് ആഹ് കുറച്ചൂടെ വളർന്നു കാണും
ആഹ് ഇല്ല വലിയ വയസ്സൊന്നുമല്ല മൂന്ന് വയസ്സ്
ഓഹഓ ആഹ് ആഹ് ആഹ് അഹ് അപ്പോഴ മൂന്ന് വയസൊക്കെയ ഉള്ള കുഞ്ഞുങ്ങൾക്കൊന്നും ഫോൺ അധികം കൊടു തുട എന്ന് പറയുന്നത് നമ്മള അതേ തന്നെ നമ്മൾ തന്നെ
ഇപ്പ ഒന്ന് വലിയ ക ഭാവിയിലേക്ക് ആക്കി എന്തെങ്കിലും പല ദോഷം വരും
പല ദോഷം വരും അതല്ല നമ്മള് തന്നെ കുറച്ച നേരം ഫോൺ നോക്കിയിരുന്ന എനിക്കൊക്കെ ആന്തോലും കണ്ണ് കഴ ഇങ്ങനെ കണ്ണ് ഇങ്ങനെ കഴച്ച വരും ആ
ണെങ്ക നമ്മടെള്ള ഇങ്ങന കിടന്നി ഇ കാണയാണെങ്ക പെ തെള്ള
ആ കണ്ണന്ന് വെള്ളം വരും പക്ഷെ ഈ ആ ടി വി ആണെങ്കിൽ പിന്നെ കുറച്ചുകൂടെ വലിയ സ്ക്രീനല്ലേ അതുകൊണ്ട് അത് പിന്നെ അത്ര ദൂരെയിരുന്നുല്ലേ കാണുന്നത് അത്രയും പ്രശ്നം വരുന്നില്ല ഫോണന്ന പറല്ല നമ്മള് കയ്യിൽ ഇങ്ങനെ പിടിച്ചു കുഴിഞ്ഞിരിക്കുവട്ടെ ഉം
കണ്ണട വെക്കുന്നതാണ് ഏറ്റവും നല്ലത് വെറുതെ വെച്ച് കണ്ണട വെച്ചില്ല ആ കണ്ണട എത്തിട്ട സാതാ കണ്ണടല്ല ആഹ
ആഹ്
അങ്ങനത്തെ കണ്ടിട്ടല്ല ടെസ്റ്റ് ചെയ്ത് കണ്ടിട്ടല്ലോ ട്ടോ ടെസ്റ്റ് ചെയ്തല്ല അല്ലാതെ നമ്മെ ഉപ്പൂലേ
ഓ ഓ ഓ ആഹ അങ്ങനെ വെച്ചിരിക്കുന്നു ആ നമ്മള് ഇപ്പം ഉ പിന്നെ പണ്ടത്തെ കണക്കല്ലേ ഇപ്പം ഡോക്ടർമാർ തന്നെ പറയും കുഞ്ഞുങ്ങൾ ഈ ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് കണ്ണിന് ഇത്രയും പ്രശ്നം ന മരുരുന്നു
ആഹ് അത് തന്നെ ഇപ്പൊ ചെറിയ ചെറിയ മക്കളാണെങ്കിൽ തന്നെ അവര് ഫോണിലാണ് ഫുൾ ടൈം
ആഹ് എല്ലാ മക്കളന്ന് പറ പണ്ടൊക്കെന്ന് കുഞ്ഞുക്കളൊക്കെ കണ്ണ കണ്ണാടി വെച്ച് ക നടക്കുന്ന ബൂർ വലേ കാണുന്നുണ്ട് ഇപ്പം
ആഹ് അതെ
ഒരുപാട് കുഞ്ഞുങ്ങളെ അങ്ങനെ നമ്മൾ കാണുന്നില്ലേ കണ്ണട വച്ചടക്കുന്ന കണ്ണി കാഴ്ച പ്രശ്നം ഉണ്ടോന്ന് പറഞ്ഞു നമ്മളൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലും കണ്ണ് ഡോക്ടറിന്റെ അടുത്ത് അ എന്തുമാത്രം ആൾക്കാരാ നിൽക്കുന്നത് അത് കൂടുതലും കുഞ്ഞ മക്കളാ നിൽക്കുന്നത് ഹലോ കേൾക്കുന്നുണ്ടോ
ആ ഓ കേക്ക കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
കേൾക്കുന്നുണ്ടോ പിന്നെ വേറെന്തണ്ട് വിശേഷങ്ങള്
വേറെ എന്താ ചായ കുടിച്ചോ
ആഹ ചായയുടെ സമയയി കുടിച്ചില്ല ഞാൻ ചായ കുടിക്കാറില്ല എന്നാലും വീ എല്ലാരും ചായ കുടിക്കും അന്നേരം വൈകിട്ട് അന്നേരം ചായക്ക എന്റെ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണന്ന് സൺണ്ടേയില്ലേ മക്കളൊക്കെ വീട്ടിൽ നിക്കൊണ്ട്
ഉള്ള വിശേഷങ്ങളാണ്
അതെയോ
പിന്നെ വേറെ
എണ്ണക്കടിയാണ് ഉണ്ടാക്കുന്നത്
ഇന്താ
എണ്ണ എണ്ണയില് പൊരിച്ചത എണ്ണക്കടിയണോ
അല്ലില്ല എണ്ണക്കെ എണ്ണ അതി അങ്ങനെ ഉപയോഗിക്കത് എണ്ണക്കടി അങ്ങനെ പൊതുവേ കുറവ ഓയിലി ഫുഡൊന്നും അത്ര ഇഷ്ടല്ല വേറെ അ ഓയിലല്ലാത്ത എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും
ആ ആ ആണോ
ഉം പിന്നെ വേറെന്തോണ്ട്
വേറെ നല്ലത്യപ്പോരാ ത്രി ഇല്ല ഇനിയിപ്പോ ഇവിടുന്ന് നാളെ മോർണിംഗ ഇവിടുന്ന് പോകവും തിരുവനന്തപുരത്തേക്ക് ഇതുവരെ ഇതിലൂടെ ഇങ്ങെതി സമയം ഇങ്ങനെ പോക്കണം
ആഹ അങ്ങനെയാണ്
ഞാന്ള്ളത് ഇപ്പോ ഓരേ പൊരേന്റെടുത്താണ്
ആഹ് ഓഹ്
ടൗൺ ഏരിലേക്കാവുമ്പോ നല്ല കാ അങ്ങനെ കാറ്റൊന്നും ഇവടെ
ആഹ് ശെരി ചേട്ടാ ഞാൻ പിന്നെ വിളിക്കാം ശെരി ഓക്കേ ന്നാ ശെരി ശെരി ഓക്കെ